ആഹ് ഞാനിങ്ങനെ ഓരോ വർക്കിങ്ങനെ ചെയ്തോണ്ടിരിക്കുവാര്ന്നേ എടക്കെടക്ക് ഇരിക്കുമ്പഴ്ത്തേക്ക് ഞാാനിങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഇങ്ങനൊക്കെ ചെയ്യും ചെറിയ ചെറിയ എന്തെങ്കിലും പൂക്കള് ഉണ്ടാക്കുവോ
ആഹാ ക്രാഫ്റ്റിന്റെ പരിപാടിയൊക്കെ ഒണ്ടോ
ആഹ് അങ്ങനങ്ങും ഭയ്ങ്കര അങ്ങ് എക്സ്പേർട്ടൊന്നുവല്ല ഇങ്ങനെ ഇരിക്കുമ്പഴ്ത്തേക്ക് ഇങ്ങനെ തോന്നുവല്ലോ നമക്ക് ബോറടി ക്കുമ്പം കൊർച്ച് കളർപേപ്പേഴ്സൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഫ്ലവറോ അല്ലാത് തെന്തെങ്കിലും അത് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഉം പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുവാരുന്നേ
ആഹ്
സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മള് ആഹ് ഓഹ് ഉം
അഹ് പിന്നാ അതൊന്നും വാങ്ങിച്ചുവെച്ചിട്ടുവില്ല ആഹ് ആസമയോം വില്ല പിന്നെ എടക്ക് ഇതില്ഡ്രസ്സിലൊക്കെ എടക്ക് എംബ്രോഡറി ഒക്കെ ചെ ചെയ്യുവായിരുന്നു ഇപ്പം അതുവില്ല ഊം ഞാൻ തന്നെ പ്ലെയിൻ മെറ്റീരിയലെടുത്തിട്ടേ അതിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ട് സ്റ്റി ചെയ്യാൻ കൊടുക്കുവായ്ര്ന്ന്
ആ എനിക്ക് സ്റ്റിച്ചിങ് ഒന്നുംങ്ങനെ ആവശ്യൊന്നുല്ല
എനിക്ക് സ്റ്റിച്ചിങ് വല്ല്യ വ ല്ല അത്യാവശ്യം
ആഹാ ഉം ആ നമുക്ക് നേരംപോവ ൻക്ക്പ്പൊ കുഞ്ഞുങ്ങൾള്ളത് കൊണ്ട് പിന്നെ അവരുടെ പുറേകേനിരിക്കുമ്പോ അങ്ങനെ ബുദ്ധിമുട്ടാ ഒന്നും ചെയ്യാനൊന്നും പ ആ ഇപ്പൊ പിന്നെ ആൾ ഉറക്കവാണേ അപ്പൊപിന്നെ വെറുതെ ഇരുന്ന് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കാ എന്നൊക്കെ
വിളിക്കുന്നുണ്ട്
എന്തോ
ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്
ആണോ ആഹാ അറ്റൻഡ് ചെയ്യണോ
ആ പുള്ളി മെഡിക്കലിന് പോയൊക്കായിരുന്നു അപ്പൊ വൈഫൈ വിളിക്കാന്ന് പറഞ്ഞു എന്നാ ശരിയടാ ആ ആ ശരി